കേൾക്ക്ന്നില്ലേ
ആഹ് കേക്കുന്നുണ്ടല്ലോ
ആഹ
ഉം എന്നാ വിശേഷം
എന്താ നല്ല വിശേഷം അങ്ങനെ പോകുന്നു
ഉം കാലാവസ്ഥൊക്കെ എങ്ങനെയുണ്ട്
ഉം കാലാവസ്ഥ നല്ല മഴ വെരുനുണ്ട്
ആണോ
ഉം ഇടിയും മഴയൊക്കെ വരുന്നുണ്ട് അവിടെ-
ഉം ഇവിടെക്കെ നല്ല വെയില്
ആഹ് ശരി ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഒരു മൂടലാ
അതെ അല്ലേ ആ ഇവിടെ മൂടല് ഒണ്ടായിരുന്നു മൂടൽ വന്ന് ഉച്ച കഴിഞ്ഞപ്പോ തെളിഞ്ഞ് ഇപ്പം നല്ല തെളിഞ്ഞുനിക്കുന്നു
പിന്നെ വേറെന്താ സ്കൂൾ വെക്കേഷൻ ആയിട്ട് എങ്ങോട്ടും പോയില്ലേ
ആ സ്കൂൾ വെക്കേഷനായിട്ട് പോയാര്ന്നു ടൂറ് പോയാരുന്നു ചെറിയൊരു ടൂറ് രണ്ടു ദിവസത്തേക്ക്
ആ ആൻ ഡ്രൂസ് രണ്ടു ദിവസവൊക്കെ നിന്നോ
ആഹ് രണ്ട് ദെവുസം ആ ഒരുദെവസം കെടന്നുള്ളൂ പിറ്റേ ദെവസം വന്നു
ആഹ് ആഹ്
ഉം നിങ്ങള് പോയാര്ന്നോ
ഇല്ലയ് ഞങ്ങള് പെരുന്നാളിന് പോയിനു ആഹ് പിന്നെ ഇപ്പോ പെരുന്നാള് ആയല്ലോ ഇന്നിയിപ്പോ വല്യ പെരുന്നാള് ആയില്ലേ
ആഹ് അതെ അതെ അതെ ആഹ് വല്ലിയ പെര്ന്നാക്ക് എട്ടാം തീയതി ഉം
അന്ന് അങ്ങനെ മദ്രാസ ഇ ല്ലാത്തൊണ്ടെ ഇപ്പ മദ്രാസ് ഇണ്ടല്ലോ അപ്പൊ പിന്നെ-
ഇങ്ങക്ക് മദ്രസയുണ്ടല്ലോ അല്ലെ ഇവർക്ക് അവധിയാ പിള്ളേർക്ക് അവധിയാ ആഹ് ഇവിടെ ഒരു സ്കൂൾ അടയ്ക്കുന്നർക്ക് ഒരു മാസം അവധി കൊടുക്കും
ഏയ് അങ്ങനെയുണ്ടോ
ആഹ് ഇവിടെ ഇവർക്ക് ഇങ്ങനെ മെയ് മാസം ഒരു മാസം അവധി കൊടുക്കും ഏപ്രിൽ ലാസ്റ്റ് കൊണ്ട് തീരും ഇനി സ്കൂള് തൊറക്കുമ്പോ ജൂൺ മൂന്നിന് തൊറക്കുള്ളൂ മദർസെ
ആഹ് അങ്ങനെ ഇണ്ട് ഇല്ലേ അതു കൊണ്ട് സുഖണല്ലോ
അതുകൊണ്ട് നല്ലതാ
ഉം അപ്പൊ നോമ്പ് നോമ്പിന് അവിടെ മദ്‌റസ ഇണ്ടായിരുന്നില
ഇല്ല നോമ്പിനും അവധിയാ
ഏയ് നോബിന് അവധിയ
കഴിഞ്ഞ് ആ നോമ്പില് ഒരു മാസം അവധി കഴിഞ് പിന്നെ ഏപ്രില് എക്സാം കഴിഞ്ഞ് പിന്നെ അടച്ച് ഏപ്രിൽ ഇരുപത്തിഎട്ടിന് അടച്ച് പിന്നെ അയിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസവാവന്നത് ഇനിപ്പോ സ്കൂള് തൊറക്കുമ്പഴേള്ളൂ ഒരു മാസം അവധിയുണ്ട് നമക്ക് അവടെ
ആഹാ അത് ശരിയാ അതുകൊണ്ട് എന്താ രക്ഷിതാക്കൾക്ക് പോവണ്ടോർക്ക് പോവാലോ
ആഹ് അതുകൊണ്ട് നല്ലതാ നമ്മക്ക് എല്ലായിടത്തും ഒന്ന് പോകാനാണേലുവേ
ആഹ് ആഹ്
ഉം അവിടെ പിള്ളേർക്ക് അവധി ഇല്ലായിരിക്കും അല്ലെ
ഇവിടെ എനിക്ക് ഒരു മോന് അല്ലെ ഉള്ളൂ ഓന് അവധിയൊന്നുയില്ല നോമ്പിനെ അങ്ങനെ അവ പിന്നെ എന്താ സമസ്തന്റെ എന്തൊരു ഇതുണ്ട് പറയാണ്ട് അങ്ങനെ- ഒരു എട്ടീസം കിട്ടി അവധി അങ്ങനെണ് ആ പെരുന്നാൾന് പോയത് ചെറിയ പെരുന്നാൾനെ
ആഹ് ആഹ് അതെല്ലെ ആഹ് അല്ലാതെ അവധി ഒണ്ടെങ്കിലല്ലേ ഉള്ളൂ നമ്മക്ക് പോക്കടക്കുള്ളൂ
അല്ലാതെ നടക്കൂല പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച്ചൊള്ളു ഇവടെ മദ്രസ് ല്ലാത്തത്
ആ ഹാ ഹാ വെള്ളിയാഴ്ചെ
ഉം അപ്പൊ പിന്നെ ഞമ്മള് വ്യാഴാഴ്ച പോയി വെള്ളിയാഴ്ച വൈകിട്ട് ഇങ്ങട്ടെന്നെ വെര്ണ്ടേ ആഹ് ആഴ്ച ച്ചിലൊരുസൊള്ളു അവധി വടെ എല്ലാ വെള്ളീം
ആഹ് ഇവർക്കൊക്കെ എല്ലാ ശെനീം ഞായറും അവധിയാ
ഏഹ് അത് ശെരി അതോണ്ട് സുഖാണ് സ്കൂള്ല്ലാത്തന്ന്
നമ്മക്ക് സ്കൂളും മദ്രസയും ഇല്ലല്ലോ
ആഹ് അതെ
അതുകൊണ്ട് നല്ലതാ
ഇവടെ പിന്നെ പോകാനൊന്നും പറ്റൂല മദ്രസും സ്കൂളും അങ്ങനെ അല്ലെങ്കി ഒന്ന്ണ്ടെങ്കി ഒന്ന്ണ്ടാവൂല അങ്ങനെ അപ്പൊ ഞമ്മക്ക് പോവാനെങ്ങട്ടും പറ്റൂല ഒരു ദിവസത്തിനായിട്ട് പോകൂല്ല മെന ന്ന്ട്ട് വ്യാഴാഴ്ച പോയി എന്താലും വെള്ളിയാഴ്ച വൈകുന്നേരം ഇവടെ ത്തണ്ടെ
അ അതാ പാട്
ഉം പിന്നെ ശനിയാഴ്ച രാവിലെ മദ്രസണ്ടാകുമ്പൊ പിന്നെ കാലത്തെണീച്ച് പോരാൻ കയ്യൂലല്ലോ
ആഹ് അതുകൊണ്ട് നമ്മക്ക് നടക്കേല ഉം പിന്നെ കൊതുകൊക്കെയുണ്ടൊ വടെ ഈ തണപ് മഴയായോണ്ടേ ഇവടെ ഭയങ്കര കൊതുകും
ഇവടെ കൊതു ഉം കൊതു വൈകുന്നേരം പിന്നെ മ ഞങ്ങള് മഗ്രിബ് സ് മഗ്രിബിന്റെര്ത്ത് ജനാല തൊർന്ന്ട്ടാല് കേറും മഗ്രിബായ ജനാല പിന്നെ തൊർന്ന്ടലില്ല അങ്ങനെക്കെണ്ടാവുമ്പൊ പ്പ മഴ വെര്ണോ ണ്ടെ അങ്ങനെണ്ടാവല്ണ്ട് ചക്കി മാങ്യൊക്കെ ണ്ടാവല്ണ്ടല്ലോ
ആഹ് അതെ അതെതെ ചക്കേടെ ഒക്കെ ഹാണ് ണ്ട് ചക്കേം മാങ്ങാടൊക്കെ മാങ്ങ നമ്മക്ക് ഇവടെ കൊറവാ നമ്മക്കിവടെ റംമ്പൂട്ടാനാ കൂടുതലും റമ്പുട്ടാൻ ഇഷ്ടംപോലെ നിപ്പുണ്ട്
ഏ നല്ലോം നല്ലോണ്ടാവോ നല്ലത് മ്മള് കടേന്ന് വാങ്ണ മാരി
ആഹ് കടേന്ന് വാങ്ങുന്ന മാരി അത് പോലെ തന്നെ ബഡ് തെയ്യാ വെച്ചിരിക്ക്ന്നെ
ഏഹ് അങ്ങൻത്തെണ്ട്ലെ ഇവടെണ്ട് ഇവടെ കൊറവാണ് അങ്ങനെ
ആഹ് അതെലെ ഇവടെയൊക്കെ വന്ന് ഓരോരുത്തര് വന്ന് നമ്മക്ക് മ മരത്തോടെ മേടിച്ചോണ്ട് പോവാ അങ്ങനെ കൊണ്ടന്ന് അവര് വലയിട്ട് മൂടിയേക്കും എല്ലാരും തന്നെ കൊടുക്കുന്നവരാ
ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ് ഞങ്ങള് നല്ല വെലേണല്ലോ ഉം എപ്പഴെങ്കിലൊക്കെ വേടിക്കും ഉം കടേന്ന് വേടിക്കല അതും നല്ലത് നല്ലത് കിട്ടൂല നല്ല നമ്മള് ഈ മാളുകളിലൊക്കെ പോയാ നല്ലത് കി
അതുപോൽത്തെ നമ്മടെ വീട്ടിലൊക്കെ നിക്കുന്ന അതുപോൽത്തെ നല്ല കുരു വേറെ ചോള വേറെയായിട്ടാ വരുന്നേ ഇവിടെൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട് റംമ്പുട്ടൻഷ് ടപോലെ എല്ലാടോ
ഇണ്ട്ല്ലേ കൃഷിയൊക്കെ ഉ നല്ല ഉണ്ടോ അവിടെ
ആ കൃഷിയവുണ്ട് പ്ലാവുണ്ട് തെങ്ങ്, പ്ലാവ് ആഹ് അങ്ങനെയുണ്ട്.
ആഹ് ഇങ്ങക്ക് താല്പര്യണ്ടോ അങ്ങൻത്തീന്. ആഹ്, ആഹ് കുഴിച്ചൂട ണ്ടാക്കാനൊക്കെ താല്പര്യണ്ടോ.
കെ എന്താ.
കൃഷിണ്ടാക്കാനേ.
കൃഷി നമുക്കിവിടെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഒണ്ട്.
ഏഹ്.
എല്ലാം തന്നെ പച്ചപ്പയറ്, ആഹ് കോവയ്ക്ക, വെണ്ടയ്ക്ക. വഴുതനെല്ലാം നമ്മളിവടന്ന്യാ പറിക്കുന്നേ.
ഏഹ് അഹ് ശെരി അപ്പെല്ലാതുംണ്ടല്ലോ ഞങ്ങളെ ഞങ്ങ ആഹ് ഞങ്ങളെവിടെ മത്തനിപ്പൊ ണ്ടാവ്ണ്ണ്ട് പിന്നെ കുമ്പളം മ ത്ത അങ്ങനെണ്ടാവുന്നല്ലാതെ വെണ്ട. ആ വെണ്ടക്ക ചെലപ്പോ എപ്പോഴെങ്കിലൊക്കെണ്ടാവും.
ആഹ് കോവലുണ്ടോ.
ഇല്ലാ അതില്ല.
ഓഹ്.
അതെങ്ങനെ ഉള്ളില് ചൊമപ്പ് കളറില്ലതാ ഉപ്പേരിയൊക്കെ വെക്കാനല്ലേ. ആഹ് നല്ലതാ.
ക്കാ നല്ലെ പറയുന്നേ.
ആണ് കോവക്കന്നേണ് പറീണത് അങ്ങനെ ചുമപ്പ് കളറില്ലത് ഇങ്ങനെ കടയിലൊക്കെങ്ങനെ.
ആഹ് ഹാ ഹാ ആ നമ്മള് പിഞ്ച് ആവുമ്പഴേ പറിച്ചേക്കും.
അതെങ്ങനെ ഇങ്ങള് വെക്കല്.
അമ്മള് സാധാ വെക്കുന്ന പോലെ തന്നെ നമ്മള് വഴുതനങ്ങാക്ക. വറ്റിക്കേല്ലേ വഴുതനങ്ങ്യക്കെ വെക്കുന്ന പോലെന്നെ ഉ
തൂമിക്ക പിന്നെ ആഹ് ചെറിയ ഉള്ളി വെച്ചിട്ട്.
ആഹ് അതുപോലെ തന്നെ കടുകെല്ലാം പൊട്ടിച്ച് തേങ്ങ ഇ ട്ട് വേണേ വേണ നമുക്ക് തേങ്ങായിട്ട് തോരനായിട്ട് വെക്കാം കോവീ ക്യാബേജ് തോരനൊക്കെ വെക്കുന്ന പോലെ വെക്കാം. ക്കാം അല്ലെങ്കി നമ്മളിങ്ങനെ മെഴുക്കുവരട്ടി ആയിട്ടാ വെക്കുന്നെ.
ആഹ്, ആഹ് ശെരി. പിന്നെ ചായുടിക്കാന് എങ്ങനെ.
നെല്ലിക്കാ നിങ്ങളവിടെ നെല്ലിക്കാ ലവലോലിക്കാ നിങ്ങടവിടെ എങ്ങനെയാ പറയുന്നേ.
നെല്ലിക്കണ്ടാവലില്ല ങ്ങളവടെണ്ടോ.
ട്ടംപോലാ മലപോലയാ നിക്കുന്നെ ആർക്കും വേണ്ട.
തല്ലേ മഴല്ലാതെ മായല്ലാത്തത് നോക്കിട്ടേ മരുന്നടിക്കാത്തെ.
ആഹ് നെല്ലിക്ക്യാന്നും ആർക്കും വേണ്ട ഉപ്പല ഉപ്പില്ലാത്തെ ഇട്ട് വെക്കും. നമുക്ക ഇവിടെ കണ്ട് കണ്ട് ഇതൊന്നും വേണ്ട ഈടെ ഒരു മരം അങ്ങോട്ട്‌ വെട്ടി.
ഏഹ് ന്റെ മോൻക്കത്. കിട്ടിയാ മതി മാങ്ങ സുർക്കീലിട്ടത്, നെല്ലിക്ക സുർക്കീലിട്ടത്.
ആഹ് പിള്ളേർ
ഉപ്പ് ഉം അതന്നെ സ്കൂളിലേക്ക് കൊണ്ടോവാണ് അറഞ്ഞ്ങ്ങാണ്ട് കൊണ്ടോവും. ഞങ്ങളിവിടെ നെല്ലിക്കൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങലാ.
അതേല്ലെ ആ ചൊമല നെല്ലിക്കല്ലാവോ. ആഹ് അതൊക്കെ അവിടെ മേടിക്കാൻ കിട്ടുവല്ലേ ആ പച്ച മറ്റേ നെല്ലിക്ക ആയിരിക്കും. നാടൻ നെല്ലിക്ക വല്ല്യേ നെല്ലിക്ക നമ്മുക്ക് മറ്റേ ചീമനെല്ലിക്ക്യാ ഇവിടെയുള്ളെ.
ആഹ് അഹ് ശെരി മറ്റേ ആരിനെല്ലി
ആഹ് അരി നെല്ലിക്ക ആഹ് തന്നെ തന്നെ.
ആഹ് ചെറുത് ആഹ് അത് നല്ല ടേസ്റ്റാണല്ലോ സുർക്കീലിട്ടെച്ചാല്.
ആഹ് അതെ അതെ പഴുത്താലൊക്കെ നല്ലതാ നല്ല ചൊമപ്പ് കളറല്ലേ. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അത് റമ്പൂട്ടാൻ ഇതൊക്കെ ഇവിടെ മെയിനായിട്ടുള്ളത് ചക്കാ.
അവിടെ റംമ്പുട്ടാന് കുറവാണ് ഇണ്ടാവ എന്താ ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാല് നമ്മള് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കൊണ്ടനടന്നാലും ഉണ്ടാവില്ല നമ്മള് എങ്ങനെ നോക്കി നോക്കി തലോടിയാലും അത് ഉണ്ടാവൂല
ഇവിടെ ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഉണ്ടായി ഉണ്ടായി വരുവാ ചുമ്മാ നമുക്ക് അതുപോലെ ഇവിടെ ഇഷ്ട ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ട്
ഉം പിന്നെ ഞങ്ങളെ എവിടെ പറഞ്ഞാല് ബെഷ ഫുഡ്ല്ലേ മറ്റേ എന്താ പറയാ ഇത്തെന് പറയ നിങ്ങള് അവിടെ അവിടെ എക്കെ എന്താ പറയാ അറിയില്ല സപോട്ട ആ സപ്പോട്ട അത് കഴിഞ്ഞ് നിങ്ങടെ അവിടെ ചിക്കൂല്ലേ
ആ ചിക്കു ചിക്കു
ആഹ് ഇവിടെ അതൊക്കെ ഉണ്ടാവും
ആഹ് ഇത് അതൊന്നും ഇല്ല ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടാവും
ആഹ് നല്ലോണ്ടാവും
പാഷൻ ഫ്രൂട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവും
അത് പിന്നെ എന്താ കിട്ടാൻ പ്രയാസാവും ഇങ്ങനെ വള്ളി ഇങ്ങനെ പോവുല്ലേ മുകളിലേക്ക് ഇങ്ങനെ പോകും പിന്നെ നമ്മളത് കിട്ടും ആഹ് ഞങ്ങളവിടെ പിന്നെ മരത്തുമ്പിടി അങ്ങനെ പോകും എവിടെലും വലിയ പ്ലാവ് മരത്തിൻ്റെ ചോട്ടിലോ എന്തെലും കുഴിച്ചിട്ടാൽ അങ്ങനെ മുകളിൽ പോകും പിന്നെ ആ വള്ളി ആ ചക്ക നല്ല ഉണ്ട് ഇപ്രാവശ്യം നല്ല ഉണ്ടായിക്ക്ണ്
ആഹ് ആഹ് ആഹ് ആഹ് ചക്കയൊക്കെ നല്ല നമ്മുക്ക് ആഹ് ആഹ് അതെല്ലേ
ചെടുടുത്ത വീട്ടുകിടൊക്കെ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കും ഉം
ആഹ് വരിക്കച്ചൊക്കെയ ആണ് നമ്മുക്ക് ഇവിടെ കൂഴയാള്ളോ വീട്ടില്
ഞങ്ങക്ക് വരിക്കയ പഴം ചക്ക അല്ലേ നിങ്ങള് മറ്റേ എദേങ്ങാണ്ടുള്ളത് അതിനല്ലേ പഴം
ആഹ്
ആഹ് അതില്ല
ഉം അതാ ഇവിടെ ഉള്ളേ
ആ അത് ഞങ്ങക്ക് വലിയ ഇതില്ല താല്പര്യല്ല കഴിച്ചാല്
ആ ഇവിടെ എനിക്ക് താല്പര്യം ഇല്ല പിന്നെ വരിക്ക ഉണ്ട് ഇടയ്ക്കുണ്ട് നമ്മുടെ വീട്ടില് ഇല്ലെന്നേ ഉള്ളു അടുത്തൊക്കെ ഉണ്ട് ഉം ഉം ഉം ആഹ് തരം തരും എല്ലരുംതരും നമുക്ക്ങ്ങോട്ട ഇങ്ങോട്ടും എല്ലാം അതൊക്കെ നല്ല സകരണമുള്ളവരാ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ആഹ് ഒരു സാധനം ഒര് മുളക് പറിച്ചാലും അതില് നമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിംഗ് ചെയ്യും. ഇപ്പ നമ്മടെ ഈ അയലോക്കെം എല്ലാം അങ്ങനെയ.
ഉം അതന്നെ വേണ്ടത്. നമ്മൾ ആ നമുക്ക് ജാതി മത ഇതില്ലാതെ നമ്മൾ ഒരു സ്നേഹം
ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അതെ അതെ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും
ആ, ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ ചേച്ചിണ്ട് അവര് ഫുഡ് വേറെയാണല്ലോ. ചേച്ചിയാ ചേച്ചിന്റെ ചെയ്യും അവില് മറ്റേ, ത് പറഞ്ഞങ്ങാണ്ട്. ഓരോ നല്ല ടേസ്റ്റ് ആണല്ലോ. ഇപ്പ വന്നിട്ടുള്ളൂ അവരേ, ഇപ്പ രണ്ടു വർഷം ആവണെള്ളൂ വന്നിട്ടേ. അതുകൊണ്ട് ഓണത്തിനൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ കല്യാണം കഴിച്ച വീട്ടിന്റെ അടുത്താണേ. ചേച്ചി. ഇവിടെ വന്ന് ഓ ഓല് വന്നിട്ടാണ് ശരിക്കും നല്ലൊരു സദ്യ കഴിച്ചിട്ട്. സത്യ പറഞ്ഞാല് സദ്യ ആ, ഓലെ പായസം, ഓലെ അവിയലൊക്കെ, വേറെയാണ്. ഞമ്മൾ വെക്കണ മാതിരിയല്ല. നല്ല സ്നേഹോണ്. മ്മ്ഹ്. എന്ത്ണ്ടെങ്കിലും വിളിക്കും. വിളിച്ചവരും. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെണ്ടെങ്കിലേ, ആരും ഇല്ലെങ്കിൽ വിളിച്ചാലൊക്കെ വരും.
ആ, ആ, ആ. ആവൊണ്ട് നല്ല നമുക്കങ്ങനെ. ആ. സഹകരണം വേണല്ലോ. ആ. സഹകരണം ഉണ്ടാവുന്നത് നല്ലതാ.
നാല് മണികെന്താ ചായടിക്കൽ, ചായകുടി ഉണ്ടോ അവിടെ?
ആ. ചായൊടിഉണ്ട്. നല് മണി. ഏ. ഇല്ല പാൽ.
ആ. ഇപ്പൊ ആലോചിച്ചിട്ലെ. ആ. അഞ്ചുമണിയാവുലേ. എണ്ണ പലഹാരങ്ങൾണ്ടാകൊ?
ആആ. കൊറവാ താല്പര്യോല്ല. എനിക്ക്. മ്മ്ഹ്. തെ ഇതില് വേറെരു കോൾ വരുന്നുണ്ടെന്നാ തോന്നത്. നോക്കട്ടെ. നോക്കട്ടെ എന്ന്. ആ. ഒര് ആ ഒരു കോൾ വരുന്ന്ണ്ട് നോക്കട്ടെ.
ഹേ.
ഹ്.